ഹലോ
കേക്കാവോഞാൻ പറയുന്നേ
ഹലോ
ആഹ് ഞാൻ പറയ്ണെ കേക്കാവോ?
ഹലോ ഹലോ ലോ ലോ ഹലോ.
ഞാൻ പറയുന്നത് കേക്കാവോ?
ആ
ഞാൻ പറയുന്നത് കേൾക്കാവോ?
ഉ ശ ഹലോ ആഹ് ഇപ്പം കേക്ക്ണ്ട് ആഹ് ഇപ്പ കൺക്കണ് ണ്ട്.
ഇപ്പൊ കേക്കാ
ആഹ് എന്തൊക്കുണ്ട് വിശേഷം?
വിശേഷം സുഖമായിട്ടുരിക്കുന്നു വീട്ടിലാ ആഹ് ഫുഡ് കഴിച്ചു ഇപ്പ നല് നല് മണിയ ആയല്ലേ കാപ്പി കുടിച്ചു
ആഹ് ആഹ് നേരാ കാപ്പികുടിക്കുന്ന എന്തകാ
ആഹ് സ് കാപ്പിക്ക് പ്രത്യേകിച്ചൊന്നുല്ല ഞാൻ ജോലി സ്ഥലത്താണ് അപ്പം ഞങ്ങളൾ ഇവിടെ കാപ്പി ഇടും
ആഹ് ആഹ് എന്താവർക്കയ്യ്ണ്
ഞാൻ ഇവിടെ ഒരു എലക്ട്രിക്കലന്റെ ഷോപ്പിലാണ്.
ഇപ്പൊ ഫ്രീയാണല്ലേ?
ആഹ് ഇപ്പൊ ഫ്രീ ആ ഇനി രണ്ട് മണിക്കൂറും കൂടി ഇരുന്ന പോകാറാവും വീട്ടിപോവാറാവും.
ആഹ് ആഹ്
വെറുതെ ഇരിക്കുവായിരുന്നോ?
ആഹ് വെർതെഇരിക്കാ
ആണോ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ എന്താ ചെയ്യുന്നെ
അങ്ങനെ പ്രതേകിച്ച് ഒന്നും ചെയ്യൊന്നില്ല. ഉം വീട്ടില് പച്ചക്കറി കൃഷി കൊറവാണ് ഇല്ലല്ല ല്ല ഞാവൽപ്പഴോണ്ട് ഇവിടെ സ്ഥലോല്ല അത്കാരണം കൃഷിയൊന്നും ചെടികളൊന്നുല്ല ഞാവൽപ്പഴംഒക്കെണ്ട് ഫ്രണ്ടില് ആഹ് ആഹ്
ആണോ ആയ് ഉണ്ടായോ അതോ വെച്ചതേ ഒള്ളോ?
ഉണ്ടായി വല്ല്യ മരങ്ങ
ആണല്ലേ ആഹാ അതിപ്പം കിട്ടാറില്ല ഞങ്ങളുടെ നാട്ടിലൊന്നും കിട്ടാറില്ലത്
ആഹ് നല്ല വെലയാന്ന്തോ
ആഹ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നല്ല വെലയാണെന്ന് തോന്നുന്നു. അത് നല്ലതാണോ നമുക്ക് കഴിക്കുന്നുന്നത് കൊണ്ട്?
ആഹ് ആഹ് അസുത്തിനൊക്കെ നല്ലതാണെന്ന്.
അസുഖത്തിന് നല്ല
ഷുഗറുള്ളോര്ക്കൊക്കെ ആ ഷുഗറിനൊക്കെ നല്ല സാധനാണ്.
ആഹ് അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല അങ്ങനെ കഴിച്ചിട്ടുണ്ട് നേരത്തെ വീട്ടിലുണ്ടായിരുന്നു.
ആഹ് ഇതിന്റെ കുരു ആൾക്കാര് പൊടിച്ചൊക്കെ പൊടിച്ച് വേ വെറുതെ വെള്ളത്തിക് ഇട്ട് കുടിക്കും ശുഗർ പേഷന്റിനൊക്ക നല്ലതാണ് ആഹ്
ഉവ്വ ഓഹ് അവർക്ക് നല്ലതാണോ
ആഹ്
ആഹ് ആഹ്
എന്താ ആഹ്
ആ വീട്ടില് കൊറച്ച് കൃഷിയൊണ്ട് ഞങ്ങക്ക്
അതെയെ എന്തൊക്കെയുണ്ട്
വീട്ടില് ചീരണ്ട്, മുളകുണ്ട്, വഴുതനങ്ങുണ്ട്. നമുക്ക് വീട്ടിലേക്ക് വല്ലപ്പോഴും ആവശ്യത്തിന് കിട്ടും
ആഹ് ആഹ് ചക്കയെക്കെ ഉണ്ടോ
ചക്ക ഉണ്ടായിരുന്നു ചക്കയുടെ ഇത് കഴിഞ്ഞു തീർന്നു
ചക്കയും കൊണ്ട് എന്തങ്കിലുക്കെ ഉണ്ടാക്കുവോ
ഇല്ല ഞങ്ങള ചക്ക അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കാറില്ല ഞങ്ങള് ഈ പ്രാവശ്യം മൊത്തം വെയിച്ച് കഴി ക്കുവായിരുന്നു
ഉം
വറത്തു വെച്ചെക്കന്ന്
അതെ മഴയുണ്ടോ അവിടെ
മഴ രാവിലെയൊക്കെ മഴയാർന്ന് ആ ഇന്ന് മഴയാർന്ന് ഇന്നലെയൊക്കെ നല്ല വെയിലാർ ന്ന്
ആണല്ലേ ആ ഇവിടെ അങ്ങനെ തന്നെ കാലാവസ്ഥ ഭയങ്കര മാറ്റമാ
ആഹ് ആഹ്
മഴയെക്കെ ഇഷ്ടാണോ അതോ അങ്ങനത്തെ കാലാവസ്ഥ ഇഷ്ടയാണോ മഴയാണോ അതോ വെയിലാണോഷ്ടം
അങ്ങനൊന്നും ഇല്ല തുണി ഉണങ്ങാൻ വെയില് വേണല്ലോ ആഹ്
മഴയാണെലും
ഇട ആഹ് അതന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്താ നല്ലതാണ് നല്ല ചൂട് സമയത്തൊക്കെ
ആഹ് പക്ഷേ ഞങ്ങടെവിടെ ഈ പ്രാവശ്യം മഴ പെയ്തിട്ട് പല അസുഖണ്
ആഹ് അതല്ലേ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കണം ആഹ്
ആഹ് ഒത്തിരി പേർക്ക് ഉണ്ട് ഇപ്രാവശ്യം
ആഹ് ആഹ് ആഹ് ഞങ്ങടെ അവിടെയും പനി മഞ്ഞപ്പിത്തം ഷികലാ ഡെങ്കിപ്പനി ഒക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ഞങ്ങടെവിടെ കൂടുതലും മഞ്ഞപ്പിത്തമാണ്
ആഹ്
ആഹ് അത് അത് കാരണം അങ്ങനെ ഇരിക്കുന്ന് എല്ലാരും
ആഹ് ആഹ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്ക
അതിനിപ്പോ പുറത്തുന്ന് ഒന്നും അങ്ങനെ അധികം കഴിക്കാൻ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതന്നെ
വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കഴിക്കയാണ്
ആഹ് ആഹ് ആ അതന്നെ പല ഇതിന്നും വരണ വരൂലോ കരള് ആഹ് കരളിനകത്ത്
കരളിന്നാ അപ്പോ അതുപോലെ ശ്രദ്ധിക്കുകയും വേണം
ആഹ് അതന്നെ ഇപ്പോ ലാസ്റ്റ് അറിയുള്ളൂ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ
അതെ പെട്ടെന്ന് അറിയത്തില്ലന്ന് തോന്നുന്നു ഇപ്പം ആഹ് എല്ലാർക്കും തുടക്കം ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് അതുപോലത്തെ അസുഖത്തിലൂടെ ആയിരുന്നേ ആഹ് അത് കഴിഞ്ഞ് ആശുപത്രി പോയി കഴിഞ്ഞപ്പോഴത്തേ ക്കാണ് മഞ്ഞപ്പിത്തം ആന്ന് അറിയുന്നേ അപ്പം ആഹ്
ആഹ് അതെ അതെ ആശുപത്രി പോയപ്പോ പറഞ്ഞു ശ്രദ്ധിക്കണന്ന് പറഞ്ഞു കാരണം ഇപ്പോഴത്തെ പനി വയറുവേദനയൊക്കെ വെച്ചോണ്ടിരുന്നല്ലേ
ആ അന്നെ
ആഹ് മുൃത്തിപ്പഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് അതും പ്രശ്നമാണ് വെള്ളം കുടിച്ചില്ലേ അതും പ്രശ്നമാണ്
ഉം ഉം
വീട്ടിൽാരൊക്കെയുണ്ട് അല്ലെ വീട്ടില് എല്ലരും ഉണ്ടോ അപ്പം
ആഹ അല്ല അല്ല
ഉണ്ടല്ലേ
ആ് നിശനൊക്കെ അതിനുണ്ടായി
എന്തോ
എക്കെ അങ്ങനെ ഉണ്ടായിമ്മ
കുഴപ്പമ ഇില്ലായിന്ന് ഞാൻ എനിക്കങ്ങനെ അധികം അവധിയില്ലേ
ആഹ
ആ അപ്പ എങ്ങും പോക്ക കാര്യങ്ങളൊന്നുമില്ല നമുക്ക്ൊരു ഞായറാഴ്ച്ച മാത്രേ കിട്ടത്തുള്ളൂ
ആഹ
പിന്നെ ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനെ യാത്ര പോകവും യാത്ര പോാനൊക്കെ ഇഷ്ടമാണോ അല്ലല്ല
അ ആ ആ യാത്ര പോവാനൊക്കെ ഇഷ്ടമാണ് അവരെ ഇഷ്ടമല്ലാത്ത ആരുല്ലല്ലോ എല്ലാർക്കും ആഹ
പോയോ ഇടെ ഈ ഇടയ്ക്ക് എവിടെയങ്കലും പോയായിരുന്നോ
ലോക്കലും കൂടുതലും സ്ഥലത്തന്നും പോയില്ല
പോയില്ലല്ലേ ആഹ്
ആഹ ഇക്കെ കളിച്ചർന്നപ്പ വരുന്ന ആഹ ഇഷ്ടാണ് ഇന്നപ്പോ ആ തല് ഭാഷയും ജീവിന വും
ആ അങ്ങനെ പോകല്ലേ എല്ലാരും കൂടി ഉണ്ടെങ്കിൽ ആണല്ലേ ആ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ പോകൻ ഒരു ഉത്സാഹംൊക്കെയാണ്
സാറന്നെ
തന്നെ മടുപ്പാ
ആഹ
അധികം യാത്ര ചെയ്യാനും മടിയണേ എ നമ്മള് ജോലി ക്ക് മാത്രമേ പോകുന്നുുള്ളത കൊൊണ്ട് ദൂരോട്ടൊക്കെ പോകുമ്പോ തലവേദനയും ഛർദിലും
ആഹ ആ അ
അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുവോ എന്നുള്ള പേരില്
അടുത്ത തന്നെയാണ്ോ അടുത്ത തന്നെയാണ് ജോലിയക്കാ
ആ ഇവിടെ അടുത്ത തന്നെ ഒരമണിക്കൂർത്തെ യാത്രയേ ഉള്ളൂ
ആഹ
എന്നും ആ ഒരു യാത്ര ഉള്ളത് കാരണം ദൂരോട്ട് പോകുമ്പോത്തേക്ക് അതിന്റേതായിട്ടൊ ഒരു ബുദ്ധിമുട്ടാണ്
ആഹ
ഒത്തിരി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തലവേദനൊക്കെ വരും
ആഹ ആ ആ
ഇപ്പൊ തലവേദന ഒന്നും വന്നാലും അധികം മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ
ആഹ അത തന്നെ കഴക്കാൻ പറ്റുള്ളൂ പ അത തന്നെ ആഹ
അപ്പൾ അങ്ങനെ ശ്രദ്ധിക്കണല്ലോ
ആ ആ ആ എത്ര മണിക്ക് പോകും ജോലിക്ക്
ഞാൻ രാവിലെ ഒരു എട്ടരയക്കാ്പോ പോയി തിരിച്ച് ആറ മണി വരെയാണ് കട ഉള്ളത് വീട്ടിൽ ചെല്ലുമ്പോ ഒരു ആറ് ഒ ആര മുക്കാലൊക്കെ കഴിയും
പണി ഇണ്ടാവോ
ആഹ അങ്ങനെ അധികം പണി കാണ്കേല അമ്മയുണ്ട് വീട്ടില്
ആഹ
അപ്പം അമ്മക്കിപ്പൊ വയ്യാതിരിക്കുവോ ചെറിയൊരു പനി ആ മൂത്രത്തിൽ പഴുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്ക
ആഹ് ആഹ
അപ്പൊ ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇന്നെ ഇരിക്കുന്ന കാരണം ചെല്ലുമ്പോ ചെറിയ എന്തേലും പണി കാണും
ആഹ് എന്തെലൊക്കെ ഉണ്ടാക്കുവ ഫുഡൊക്കെ ഇണ്ടാക്കോ
ആ ഉണ്ടാക്കും ഉണ്ടാക്കും രാവിലെ എല്ലാം ചെയ്തിട്ടാ പോയിരുന്നെ
ആഹ് ആഹ് ഫുഡ് കൊണ്ടു പോണല്ലേ
ആഹ് രാവിലെ ചോ ഓ ഉച്ചക്കേത്തകക്ക് ഉള്ളത് കൊണ്ടുവരണം
ആഹ
പിന്നെ രാവിലെ അങ്ങനെ അധികം കഴിക്കാൻ സമയം കിട്ടാറില്ല പിന്നെ ഉച്ചക്ക് ഉള്ളത് കൊണ്ട്
ആഹ് ആഹ് രാവിലെത്തെ കഴിച്
ഇനി വൈട്ട് എന്നാ വൈട്ട്ത്തേക്കുള്ള എല്ലാം ആയോ അതോ
ഞങ്ങക്ക് നോമ്പാണ് അപ്പ പത്തിരി വാങ്ങിച്ച വെച്ചിട്ടുണ്ട് ഇനി കറി ഇണ്ടാക്കണം ആഹ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
വേറെ വിശേഷൊന്നുമില്ല
ആഹ്
വീട്ടിലപ്പം ജോലി വേറെ ജോലിയൊന്നും ഇല്ല വേറെ ജോലിക്ക് എന്തേലും പോകുന്നുണ്ടായിരുന്നോ ഇല്ലല്ലേ ആഹ ആഹ്
ആഹ് ഇവിടെ വേറെ
ആണല്ലേ
ആഹ
ആഹാ അപ്പൊ ഇന്ന് മക്കക്ക് അവുതി ആയിര്ന്നല്ലെ
ആഹ ഇന്ന് അവധി ആർന്നു
ആഹ് അപ്പൊ നാളെ ഉണ്ടല്ലോ അതിന് പകരമായിട്ട് അങ്ങോട്ടുണ്ടോ സ്കൂള് നാളെ ഉണ്ടോ
സ്കൂള് നാളെ ഇല്ല
ആഹ് ഇന്ന് ഇവിടെ ഫുൾ ഔധിയാണ് പക്ഷെ നാളെ ഞമ്മുക്ക് ഇവിടെ സ്കൂൾ ഉണ്ട് തോന്ന്
ആഹ്
ആഹ് പിള്ളേർക്ക് വൈന്നേരം കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ ആയോ
ഒരാളണ്ട് അതിന് മാത്രേ ഇല്ലാത്തുള്ളൂ അതിന് ചോറൊക്കെ കൊടുത്ത് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഹലോ